നല്ല വിശേഷം
എങ്ങനെ പോണ് കാലാവസ്ഥല്ലാം?
ഓഹ് ഇന്ന് മഴല്ലല്ലോ ഇന്ന് മഴ കുറവല്ലേ
ഓഹ് മഴ കുറവാണില്ലേ ചായ കുടിച്ചോ ചായക്കെന്തേയ് ന് ചായ ക്കെന്തേയ്നീ കടി
ചായക്ക് ഞാന് ചക്ക കൂട്ടാൻ വെച്ചതുണ്ടായിനി അപ്പൊ അത് ഏഹ് ഉ ഉം ചക്ക കൂട്ടാന് ണ്ടായത് അത് കു കുട്ടികളൊന്നും തിന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അത് കടല ട്ട് പൊരിച്കൊടുത്തു
ഉം മയി ആഹ് അപ്പൊ കുട്ടികള് കട്ട്ലൈറ്റ് ആഹ് ആയിട്ട് തിന്നോയ് തിന്നേക്കാരല്ലേ അതെങ്ങനെ ആ ടേസ്റ്റ്ന്നെണോ? ഉണ്ടാവാ അല്ലെങ്കി വേറെന്തെങ്കിലും ടെസ്റ്റ്ആണണ്ടാവുകയ് ല്
ആദ്യം മനസ്സിലായിട്ടില്ലേനി ചക്ക കൂട്ടാനാാണ്ന്നുള്ളത്
ആഹ് ആഹ് പിന്നെ മനസിലായില്ലേ ആഹ് ആ അങ്ങനെ ഞങ്ങളവിടെ എന്താ ഉളളി വട ഇണ്ടാക്കി. ഉം നിങ്ങളവിടെ ഏ ഞാൻ തന്നെയിന്ന് ഉണ്ടാക്കിയത് ഉള്ളി വട നിങ്ങള് അവിടെങ്ങനെ ഇതൊക്കെ കൂ കൂട്ടും കടലപ്പൊടിയൊക്കെ കൂട്ട് ട്ടുവോ എങ്ങനെയാണ് കടലപ്പൊടി കടലപ്പൊടി കൂട്ടില്ല മൈദയോ കൊറച്ചു മൈദേം കൂട്ടിയാണ്ട് ഉണ്ടാക്കുന്നതാവലേ ഞങ്ങളും അങ്ങനെ തന്നെ ഉണ്ടാക്കലേ പല രീതി പല സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ വെളുത്തുള്ളി ഇടും അതിലേക്ക് ഈ ഞ്മ്മ- ഞങ്ങള് വെളുതുള്ളി ഇടാറില്ല ഇഞ്ചി ഇടാറുണ്ട്. അങ്ങനെയാണ് കട് ആ കരിപ്പില ചപ്പ് മല്ലി ആഹ് ആ ആഹ് അതെ ആ മല്ലിയിലും കരിപ്പിന്റെലേം ഒക്കെ ഇടിലുണ്ട് വെളുത്തുള്ളി ഇടിലില്ല ചിലരെ ക്കെ വെളുത്തുള്ളി ഇടും അതേപോല തന്നെ കടലപ്പൊടി കടലപ്പൊടി ഉടും ഉണ്ടെങ്കിലും ഇടും അല്ലെങ്കിൽ മൈദപ്പൊടി സ്വന്തം ഇടും അ അങ്ങനെയ ഉണ്ടാക്കല്ണ്ട് നിങ്ങൾ അരിപ്പൊടി കൂട്ടാറുണ്ടോ ഇയിലേക്ക്
അരിപ്പൊടി കൂട്ടലില്ല
അരിപ്പൊടി കൂട്ടലില്ല പിന്നെപ അതേപോലെ തന്നെ സോഡാ പൊടി എങ്ങനെ കൂട്ടലുണ്ടോ അപ്പകാരം
ആഹ് അപ്പക്കാരം അപ്പക്കാരല്ലേ കായപ്പൊടി
കായപ്പൊടി ഇടോ ഞാൻ കായപ്പൊടി ഇട്ടണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിട്ടില്ല ഉ പിന്നെ ഇന്ന് പിന്നെ എന്നും ഇങ്ങനെ ഇണ്ടാ എന്നും പലഹാരം ഉണ്ടാക്കലും ഉണ്ടാവീട്ടില് ര്‌ വൈകുന്നേരക്കെ ച്ചായക്ക് മ് ആദ്യണ്ടാ ആഹ് അങ്ങനെല്ലേ ആ പ്പൊ ഞങ്ങള് പിന്നെ അധികം ഉണ്ടാക്കാറൊന്നുല്ല എപ്പോഴെങ്കിലൊക്കെ നോമ്പിനൊക്കെ ഉണ്ടാക്കാറുണ്ട്. പല പലതായി ട്ട് ഇങ്ങനെ യൂട്യൂബിൽ നോക്കിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഉണ്ടാക്കും പേരൊന്നും അറിയില്ല പക്ഷെണ്ടാ
ഉം
പക്ഷെ എനിക്കൊരു അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ് ആ ആ അമൃ തപ്പൊടി ആ അതുകൊണ്ട് എന്താ ഉണ്ടാക്കല് ക്കേ ആ രസ ഉണ്ടാവോ അമൃതപ്പൊടി ഇത് കൊണ്ട് കേക്ക് ഇതൊക്കെ ഉണ്ടാക്കുമ്പോ എങ്ങനെയാ രസം ഉണ്ടാവു ക്കാത്. രസാണല്ലേ ഞാൻ ഇതുവരെ ഇണ്ടാക്കിയിട്ടില്ല അമൃതപ്പൊടി എനിക്ക് പച്ചക്ക് തിന്നാ തന്നെ ഭയങ്കര ഇഷ്ടാണ്. ക്ഷെ അതുവരെ അതുകൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുല്ല ഞാൻ കുറെ പച്ചക്ക് തിന്നിട്ടുണ്ട് അമൃതപ്പൊടി
ഉം ഉ
അങ്ങനെ പച്ചക്ക് തിന്നല് ഉണ്ടോ അങ്ങനെ ഇഷ്ടാണോ അതെ അയിന്റെ രു ടേസ്റ്റ് മ്പ വേറെ എന്തോ ഒരു വേറെ നമ്മള് കടലപ്പൊടീന്റെ അങ്ങനത്തൊക്കെ എന്തൊക്കെ ഒരു ചോയല്ലേ വരുന്നത്.
ആ ആ അതിൽ അതൊക്കെന്നെയാണുള്ളത്.
ആഹ് കടലപ്പൊടി ഇതൊക്കെ ആവൂലേ ആ അങ്ങനത്തൊരു ചൊവയാ വരുന്നെ ക്ക് ബയങ്കര ഇഷ്ടാ അത് പച്ചക്ക് തിന്നാന് പിന്നെ നോമ്പിനെ
ക്ക് വറത്തിട്ടാ തിന്നാ അമൃതപൊടി വറക്കും എന്നിട്ട് അയിക്ക് ആ അരി അരി വറക്കും പിന്നെ തേങ്ങ നെയ്യ് ഏലക്കായ ഒക്കെ ഇട്ടിട്ട് പിന്നെ മു
മുട്ടടുവോ ഏ
നല്ലോണം അ മുട്ടടും വറക്കണേക്കെ എന്നെടു ഓടിക്ക ഇടു എന്നിട്ട് പിന്നെ ഒന്ന് മിക്സില് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കും.
എടുക്കൂലേ അങ്ങനെ ഉം അതാണ് ഞങ്ങളും അങ്ങനെ തന്നെയാണ് ഏകദേശം ഇണ്ടാക്കാറ് പക്ഷെ ഇങ്ങനെ അ മറ്റ് കോഴിമുട്ടൊന്നും ഇടാറില്ല അയിലേക്ക്
ഉം കോഴിമുട്ട ഇട്ടാ നല്ല ആ ഒരു ടേസ്റ്റ് ആണ് വേവും അയി കിടന്ന് വേവും ആ ചൂടില് അങ്ങനെ പച്ച കോഴിമുട്ട ആയി കൊഴിച്ച് വ തന്നാലും ഏ
രിക്കൂലെ പോയോ ങ്ങള് എങ്ങനെ
ഉം ഉം ഇല്ല ല്ല
അങ്ങനെ ഒക്കെല്ലേ ണ്ടാവാ
ഇല്ല വർക്കലില്ല
ആ അപ്പോര് ഇപ്പൊക്കെങ്ങനെ ആദ്യക്കെ പൊടിച്ച് വർ അവിടെള്ളൊക്കെ ഒക്കെ വേരും വാങ്യാ ആ അങ്ങനെക്കെയാണ് ഇപ്പൊക്കെ പൊർത്തുന്ന് കിട്ടണൊണ്ട് പണ്ടത്തെ മാരിയൊന്നുംല്ലല്ലോ ഇ ഇപ്പോ ഇപ്പൊക്കെ പൊർത്ത് പോയാലൊക്കെ കി ട്ടും എന്ത് സാധനം നമ്മൾക്ക് അപ്ലെക്ക് അപ്ലെ ചെല ചെല പീടികളൊക്കെ നാല്മണി
ക്കാര് വരുല്ലോ പിന്നെ ഫുഡ് ഒക്കെ കൊണ്ടിട്ട് അല്ലെങ്കി എന്തെങ്കിലും മസ് സാലപ്പൊടികളൊക്കെ കൊണ്ടുവരുമ്പോ ഓരെ കയ്യില്ണ്ടാവല്ണ്ട് പൂരം വർ
ആ അപ്പോ ആ അങ്ങനെണ്ട് അത് ൻക്കെ അതിന് ഞാവടല്ല ഇവിടെ കുടുംബഷേ അതേപോലെ തന്നെ എന്താണ് എന്തെങ്കിലും ക്ലീ നമ്മളെ ക്ലീനിക്കാ ഇതൊക്കെ ആയിട്ട് യൂസ് ഫാക്കണില്ല്യെ ക്ലീൻ ചെയ്യാനും വേണ്ടീട്ട് ഓരോന്ന് യൂസാക്കുന്നെ ഇത്തൊക്കെ ഓരോ കാര്യങ്ങള്ണ്ടാക്കും ഇങ്ങനത്തെ പൊടികളൊന്നും അവരൊട് ത്തൊന്നും ല്ലാ പിന്നെ അതേപോലെ തന്നെ ഇപ്പൊന്നല വട ഒരു പെണ്ണ് വന്നീനി കോയി എത്രോ കോയിക്കളൊക്കെ കൊടുക്ക്ണ്ട്ന്ന് പറഞ്ഞാണ്ട് നമ്മളെന്തൊ ഫോമൊക്കെ പൂരിപ്പിച്ചെടുത്താ നമക് കോയിക്കളൊക്കെ കിട്ടുംന്ന് പറഞ്ഞാണ്ട്
ഉം ഉം
അങ്ങനെ ഒര് പെണ്ണ് വന്നീനി അപ്പൊ ആ പെണ്ണ് കോയിന്റെ അങ്ങനെ വടെ വന്ന് ആ അതേപോലെ തെന്നെ ആ അഹ് ഇവിടെ അതേപോൽ തന്നെ ഇമ്മ വാങ്ങിയാണ്ട് എന്തെ യ്ത് കോ പൂരിപ്പിച്ചിട്ടൊന്നും ഇല്ല കോഴക്കളെ നമ്മള് എത്രോ ഒരോ പൈസ കൊടുത്താല് ചെറിയെന്തോ അൻബെ രൂപേറ്റെ കൊടുക്കാൻ കൊടുത്തിട്ടോള്ളൂ കൊടുക്കവും കൊടുക്കുള്ളൂ എന്നാ തോന്നണതേ വീട്ടിന്റെ അടുത്തുള്ള ചേച്ചി ച്ചി പറഞ്ഞെ അൻപത് രൂപെക്കെ കൊടുത്താ മതി കോഴിക്കളെ കിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ട് വെച്ചിട്ട് അഞ്ചു കോഴീനെ കട്ടും ആനെ കൊണ്ട് വെച്ചീണ് ഇതുവരെ കൊടുത്തിട്ടൊന്നുല്ല ഉം അങ്ങനെ അയൽവാസിളൊക്കെ അവരൊക്കെ വാങ്ങ്ന്നുണ്ട് ഇങ്ങനെ കോയ് ക്കളങ്ങനെ അവിടെങ്ങെനെ കോഴിക്കളൊക്കെ ണ്ടൊ ആ കൂടൊക്കെണ്ട് ഞങ്ങളെ വീട്ടില് അയ്ന് രണ്ട് മൂന്ന് കോഴിക്കളൊക്കെണ്ട് അയ്ലൊരു കൊയിനെന്താ അതേപോലെ തന്നെ ഇൻ നോക്കി നിക്കണം കോഴിക്കെളപ്പം നായിക് നായി നായ്ക്കളും കുറുക്കന്മാരൊക്കെ ണ്ടായോണ്ടേ ഭയങ്കര പേടിയാണ്
ഇവിടെംണ്ടായിനി യോ പിന്നെ കൊറെ കോഴ്ക്കള്ണ്ടായീനി ഒക്കെ നായ പിടിച്ചൊണ്ടോയി അപ്പൊ വളർത്താനും വാങ്ങാനും ഒന്നൊരു ഇന്ട്രസ്റ്റും ല്ല
ആ രണ്ടു ദിവസം മുന്നേ ഇതേപോൽ തന്നെയാണ് ഞങ്ങൾത് ഇതേപോൽ തന്നെ പുറത്ത് വിട്ടതേനി പുറത്തു വിട്ട് ഒന്ന്ങ്ങട്ട് തിരിഞ്ഞപ്പോത്തിന് കോയിനെ എന്താ എന്താ നായ്ക്കളെന്തോ പിടിച്ച് കൊണ്ടായി ക്ക ന്ന്ട്ട് രണ്ട് കോയിക്കളേം കൊണ്ടു പോയിന്നാ വിചാരിച്ചത് പിന്നെ കൊറേ കഴിഞ്ഞേന് ശേഷം കുറെ തെരഞ്ഞി ഇവിടെ ചുറ്റുപാടൊക്കെ തെരഞ്ഞിട്ടും കുട്ടി കോയി കോഴിക്കളെ എന്താണ് കിട്ടീട്ടില്ല രണ്ടെണ്ണത്തിനും നല്ലംപോലെ ഞമ്മളിങ്ങനെ ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കണതാണ് വി ട്ടപ്പ അയ്ന്റെ ഐറ്റങ്ങളെടുത്ത് ഒന്ന് കണ്ണ് തെറ്റിയിട്ടുള്ളൂ അപ്പോത്തിനെന്തൈയ്ത് നായ്ക്കള് കൊണ്ടേയി അങ്ങനെ പിന്നെ ഞങ്ങള് കണ്ട് ഒന്നിനെ കൊണ്ടണ് മറ്റേനെ കൊറേ തെര്ഞ് എവിടെം കാണാനില്ല ഞങ്ങള് വിചാരിച്ചു പിന്നെ അതിനെം കൊണ്ടൊയി അപ്പൊ അത്ണ്ട് ഏ എവിടന്നോ അതെ കൂടിന്റെ അവിടത്തെ ചോട്ടില് പേടിച്ചൊളിച്ച്ണ് ക്കണ് പേടിയാണ് കോഴിക്കളൊക്കെ വിടാൻ തന്നെ
ആഹ്
അങ്ങനെയാണ് ഉ പിന്നെ അവിടെ എന്താണ് കീരികളൊക്കെ ഉണ്ടൊ ഞങ്ങളവിടെ കീരിയുണ്ട് കുറുക്കാനുണ്ട് കോയിന്ന ഒകെണ്ട് അതുകൊണ്ട് ഭയങ്കര പേടിയൻ കോഴള അടച് കൂ കൂട്ടില അടച്ചിട്ടാ പിന്നെ തൊർന്ന് ടൻ തന്നെ ഭയങ്കര പേടിയാണ്
ഉം
ഉം പിന്നെ അവിടെ എങ്ങനെ ആട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വേറെ എന്തെങ്കിലും ഹലോ ആ് നിങ്ങളെ ആ ആടൊന്നും ഇല്ലല്ലേ ഇവിടെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഇതേപോലെ തന്നെ ഞങ്ങക്ക് കൊരടുണ്ടായിരുന്നു അ ട്ട് എന്തയ്ത് ആടിന് ഉ കുട്ടികളെ പ്രസവിച്ച ആട് ആ ആട് പിന്നെ എന്ത ചെയ്ത് പിറ്റേ ദിവസം എന്തായത് ആഴചത്തുപോയി ആട് ഇങ്ങിട്ടിപ്പോ ആ ആട്ടൻകൂട്ടിനെ ഞങ്ങ എന്തയ്തു ഈ ഏ അടുത്തുള്ള വീട്ടിൽന്നൊക്കെ ഈ പശുപാലുണ്ടല്ലോ അത് ഞങ്ങെന്തയ്യും വാങ്ങും അത് വാങ്ങിട്ട് ഞങ്ങള് എന്തയ്തു കുട്ടിക്ക് കൊടുക്കും കുട്ടിക്ക് കൊടുക്കുമ്പോ ഈ ആട് ആടുംകുട്ടിയ എന്തയ്യുറിയോ അമ്മള ഈ പാൽക്കുപ്പിയ ആക്കണേ കുട്ടികള് കുടിക്കുന്ന പാൽക്കുപ്പിയില ആക്കിയാണ് ഞങ്ങള് ആയിൻ ആടിന എന്തെയും പാല് കൊടുക്കും പശുപാല് കൊടുക്കും ഏ ഇങ്ങട്ട് അങ്ങനെ കൊടുത്ത ഐറ്റങ്ങൾക്ക് അത് ശീലായതിന്റെ ശേഷം എന്തയിത് അയ്റ്റിങ്ങള് ഇപ്പം പിന്നെ ഇപ്പോ കഞ്ഞിവെള്ളം എന്തെങ്കിലും കൊടുത്താല ഇല്ല്യേ ഈ പാലും കുപ്പിയിൽ എന്ത്കൊടുത്താലും അയ് റ്റിങ്ങൾ കുടിക്കും അല്ലാതെ വേറൊരു നമ്മള് കഞ്ഞിവെള്ളം കൊടുത്താണ്ട് തല ഇട്ടാണ്ട് കുടിക്കില്ല അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യില്ല ഇങ്ങിട്ട് എന്ത് ചെയ്ത് ഞങ്ങൾ ലാസ്റ്റ് അയിെ ദേഷ്യം വിട ഒന്ന് വളർച്ചൊന്നും വരുന്നില്ല കാരണം ഇറ്റിങ്ങള് വെള്ളം കുടിക്കൂല്ല ഈ പാലും കുൊപ്പിൽ എന്താ ട്ട്കൊട്കനെ അത് കുടിക്കും അങ്ങനെനി ഭയങ്കര ഇണങ്ങിയ ഞങ്ങൾ ഇതേപോലെ തന്നെ അകത്തൊക്കെ ഇട്ട് വളർത്തി അങ്ങനൊക്കെ ഇതാക്കി ലാസ്റ്റ് അതിനെ കൊടുത്ത് കൊടു കൊടുത്തന് ശേഷം ഞങ്ങൾക്കല്ലെ അറിയുള്ളൂ ഇത് പാൽ കുപ്പിയിലാണ് പാല് കുടികിണേ എന്നുള്ളത് കഞ്ഞി വെള്ളൊക്കെ കുടികിണെ ന്ന് അത് ഞങ്ങളവ്ട്ന്ന് കൊർ ദൂരന്ന് വണ്ടിക്കാര് വന്നപ്പോ അവര് വാങ്ങി അതേപോലെ തന്നെ പണ്ടിക്കാര ആടിനേറ്റ് വന്നേനി അപ്പൊ ഓലിക്കക്ക് കൊടുത്ത്
ആഹ
കൊടുത്തനു ശേഷം അത് കോറച്ച്
ഉ
ഞങ്ങളെ ഇവിടന്നന്നേ കോറച് അങ്ങട്ട് പോയി കഴിഞ്ഞാ അവടെള്ള ഒരു പെണ്ണ് തേപോലെ തന്നെ അയിന്റെ മോള് തേപലെന്നെ ഇങ്ങനൊ ചെറിയ കുട്ട്യ അയിന് ആടിനനാണം ന്ന് റഞ് നോലോ ളിച്ചീട്ട് എന്ത്യ്ത് ഈ ആടിനെ എന്ത്യ്ത് അവര് വാങ്ങി അവര് വാങ്ങിപ്പ അറിയില്ല അവരാണ് വാങ്ങിയതന്നു ന്നിട്ട് ഇങ്ങനെഓല് വളർത്ത ഈ ആടുംകുട്ടിയാണെേലോ കഞ്ഞിവെള്ളോന്നും കുടിക്കില്ല അയില് ആ കൂറ്റനാടുംകുട്ടീനേണ് ഓല് വാങ്ങിത് അപ്പൊ ഒരു ദേസം തേപോലെ തന്നെ ഇമ്മനെ ഇന്റെമ്മനെ ഒര് കണ്ട് അപ്പൊ ഒര് കണ്ടപ്പം എന്ത്യ്ത് ഇവരിങ്ങനെ പറഞ്ഞ് എന്താണ് ഞങ്ങള് ഒരു ആടിനെ വാങ്ങിണ് തേപോലെ തന്നെ ഇന്ന ദേവസാണ് വാങ്ങിയത് ആ ആടുംകുട്ടിക്കും തേപോലെ തന്നെ ഒരു തുള്ളി വെള്ളം പോലും ആടുംകൂട്ടി കുടിക്കിനില്ല അപ്പൊ ഉമ്മങ്ങനെ ചോയിച്ച് എതാ ആടുംകൂട്ടി എന്താ കളറ് ന്നൊക്കെ ചോയിച്ച് അപ്പൊ ങ്ങാനേ മ്മനോട് പറഞ്ഞ് ഒരു കറുപ്പ് ആടുംകുട്ടിയാണ് അത് മോള് ങ്ങനെ കച്ചറ ണ്ടാക്കിട്ട് വാങ്ങിയതാ വാങ്ങി ഞങ്ങള് കുടിങ്ങിപ്പോയി ഒരു തുള്ളി വെള്ളം കുടിക്കണ പോലും ഇല്ല അപ്പമ്മ ഇങ്ങനെ പറഞ് ഞ്ഞാങ്ങളോടേ തേപോലെ തന്നെ ആ ആടും കുട്ടി ട്ടിയാവും ഇങ്ങള് വാങ്ങിത് അപ്പോ അതിന് പാലും കുപ്പിയിലാക്കിയാണ്ടാ ഞങ്ങള് കഞ്ഞിവെള്ളം തന്നെ കൊടുക്കല് അത് തല ഇട്ടാണ്ട് കുടിക്കൂല ന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഓല് പറഞ്ഞുന്നാ ആടന്നാവും തലട്ട് കുടിക്ക ത്തേ അങ്ങനെ തള്ളല്ലാത്തേല്ലേ ഞങ്ങള് പാലും കുപ്പി ഇങ്ങനെ ഇത അങ്ങ പിന്നെ ഓലും എന്ത്യ്ത് പാലും കുപ്പില്
ഹലോ
ഹലോ ഹലോ